ഹലോ
ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ
കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ഉറങ്ങാൻ സമയായോ?
ഇല്ല കൊറച്ചും കൂടി കഴിഞ്ഞിട്ടേ ഒറങ്ങൂ ഫുഡ് കഴിച്ചു നീ കഴിച്ചോ? ഹലോ
ഹലോ കേക്ക്
ഓഹ് എന്താ കഴിക്കുന്നേ?
അല്ല നിങ്ങളെന്താ കഴിച്ചേന്ന്?
ആ ഞാനിന്ന് കപ്പ ബിരിയാണി ആയിരുന്നു നൈറ്റ് അപ്പോ അത് കഴിച്ചു
ഞാൻ ആ ടാ പൊറോട്ട കഴിച്ചു ചിക്കൻ കറി കഴിച്ചു ചിക്കൻ കുറുമ കഴിച്ചു പിന്നെ കുറച്ച് ഫ്രൈഡ്റൈസ് കഴിച്ചു നൂഡൽസ് കഴിച്ചു ഇന്ന് ഒരു റിസപ്ഷൻ ഇണ്ടായിരുന്നു ഒരു ഐസ്ക്രീം കഴിച്ചു ഫ്രൂട്ട്സ് കഴിച്ചു
ഓ റിസപ്ഷൻ എന്ന് പറയുമ്പോ എവിടെയാണ്?
അത് ഓഡിറ്റോറിയത്തി വെച്ചിട്ട് ഇങ്ങനെ നടത്ത ബൊഫേ ആയിരുന്നു ഒരുപാട് ഐറ്റംസ് സുള്ളത് കൊണ്ട് കൊറച്ച് കൊറച്ച് വീതം എല്ലാത്തീന്നും കഴിച്ച് ആ ഇപ്പം വയർ ബും ആയിട്ടിരിക്കയാണ്
ആഹ്
നല്ല ഫിൽ ആഹ് നല്ല ഫില്ല് ആക്കിയിട്ടുണ്ട്
ഓ ഒറങ്ങാൻ സമയായോ?
ഇല്ല ഉറങ്ങാൻ ഇപ്പോ സമയം ഏറെക്കുറെ ആവുന്നു എന്നാലും ഒരു പതിനൊന്ന് പതിനൊന്ന ന്നര ആവാണ്ടങ്ങനെ ഉറങ്ങാറില്ല നിങ്ങളോ?
ഞാനും അതെ പതിനൊന്നര പന്ത്രണ്ട് മണിയാവും
ഉം ഉം പിന്നെ എവിടെലും പുറത്തോട്ടൊക്കെ പോയോ ഇന്ന്
ഇല്ല ഇന്ന് പുറത്ത് എവിടെയും പോയില്ല ഇന്ന് ഓഫ് ഡേ ആയോണ്ട് വീട്ടിലന്നെ ആയിരുന്നു
ഓ നാളെന്തേലും ഫംഗഷനോ കാര്യങ്ങളോ എന്തേലുക്കെ ഇണ്ടോ?
നാളെ ഫങ്ങ്ഷനൊന്നുംല്ല പക്ഷെ പുറത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോണം എന്ന് വിചാരിക്കുന്നുണ്ട്
ആണോ എന്ത്‌ സാധനയിരുന്നു വാങ്ങിക്കണ്ടേ?
ആ അത് കുറച്ച് ഫുഡ് ഐറ്റംസ് പക്ക്ഡ് ഫുഡ് വാങ്ങാൻ അങ്ങനെ പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് പച്ചക്കറികളും പഴങ്ങളും അങ്ങനെയൊക്കെ
ഓ ഓ ഓ ഓ അപ്പൊ ഇന്ന് ഡെയിലി ലൈഫ് അപ്പോ ഇന്ന് ഡെയിലി ലൈഫ് എന്തായിരുന്നു ഇന്നത്തെ റൊട്ടീൻ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു?
ഇന്ന് ഒരു സാധാരണ ദിവസായിരുന്നു ആ ഇന്ന് വേറെ ജോലിയൊന്നും ഇല്ലാത്തതു കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാ എണീച്ചത് പിന്നെ രാവിലെ ഫുഡ് കഴിച്ചു പിന്നെ വീട്ടിലെ ജോലി കുറച്ചുണ്ടായി രുന്നു പിന്നെ അതൊക്കെ കഴിച്ചു പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് നേരം ഉറങ്ങി വൈകുന്നേരം എണീച്ചു പിന്നെ കൊർച്ച് നേരം ടി വി കണ്ടു ഫുഡ് കയിച്ചു അങ്ങനെ
ഉം
താങ്കൾക്ക് എങ്ങനെ ഇണ്ടായിര്ന്നു
ആ ഇതുപോലെ രാവിലെ ഫുഡായിട്ട് എണീക്ക എല്ലാം കാര്യങ്ങൾ ചെയ്യാ എൻക്ക് നൈ റ്റായപ്പഴാണ് ജസ്റ്റ് ഒന്ന് പൊർത്തോട്ട് പോയി ഇതുപോലെ റിസെപ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല കൊർച്ച് ഫുഡക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഇനി ഇപ്പൊ നാള ഒരു ഫംഗ്ഷന് ഇണ്ട് ഒരു റിലേറ്റീവിന്റെ കല്യാണണ്ട് ഇപ്പം നാളെ അതിന് ഇവട്ന്ന് എറങ്ങണം ഒരു പയിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പ എറങ്ങണം അത് ഓഡിറ്റോറിയത്തി വെച്ചായിരിക്കും നട ക്ക അപ്പം അയിന്ള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നേര് ത്തെ ഒന്ന് ഇട്ടക്ക നോക്കി വെച്ചിരിക്ക്യാണ് പിന്നെ നാളെ കൊർച്ച് നാളെ പിന്നെ ഏ കല്യാണ ആയോണ്ട് ഇതുവരെ കാണാത്ത കോറെ ആൾക്കാരെ കാണും പിന്നെ റിലേറ്റീവ്സ് കസിൻസ് ഇവരൊക്കെ ആയിട്ട് ഒന്ന് മീറ്റെയ്യാം പറ്റും അതിന് വേണ്ടി വെയിറ്റയ്തിരിക്ക
ആഹ്
പൊതുവേ എനിക്ക് അങ്ങനെ കല്യാൺത്തിന് പോന്നേ ഇഷ്ടല്ല പിന്നെ റിലേ റ്റീവ്സിന്റെ ഇത്ര അട്ത്ത്ള്ളതായോണ്ട് മാത്രേ ഇങ്ങനെ പോന്നുന്നോള്ളൂ
ആഹ്
പിന്നെ വീട്ടിലെ എല്ലാർക്കും സുഖാണോ
ആ ഇവടെ എല്ലാര്ക്കും സുഖാണ് അങ്ങനെ പോകുന്നു അവ്ടെയോ
ആ ഇവടെ എല്ലാർക്കും സുഖം തന്നെ ആഹ് പിന്നെ അസുഖോ കാര്യങ്ങളോ എന്തെലു ഉണ്ടോ മഴയൊക്കെ ആയൊണ്ട് പനിയാണോ
അസുഖം ചെറ്തായിട്ട് ഇന്നലെ കൊർച്ച് മഴ കൊണ്ടായിരുന്നു ഇന്നലെ മഴ ആയിരുന്നു അപ്പൊ പോർത്തർങ്ങിയപ്പോ കൊട എട്ത്തില്ല അപ്പോ വീട്ടിലേക്ക് വരുന്ന വഴി കൊർച്ച് മഴ കൊണ്ടു അപ്പോ അതി എതായിട്ട്ള്ള ചെറ്തായിട്ട് ചോമ ഇണ്ട്
ആഹ് ഇപ്പ ശ്രദ്ധിക്കണം കാര്ണം ഇപ്പം മഴയെക്ക ആയോണ്ട് പ്രശ്നായിരിക്കും പിന്നെ ഡെങ്കി വരാനും ചാൻസ് കൂടുതലായിരിക്കും കൊതു ഒക്ക ഇള്ളോണ്ട്
ആ അതെ നിനക്കന്തെലും അസുഖങ്ങണ്ടോ
ഇല്ല ഇതുവരെ ഒന്നു ഇല്ല ഈ എടക്ക് ഒന്ന് രണ്ട് പനിയൊക്ക വന്നിട്ട് പോയതേള്ളൂ അപ്പത്തേനും ക്ഷീണും കാര്യങ്ങളൊക്കെ ആയി
ആഹ്
അതു കൊണ്ട് ഇപ്പം നല്ലപോലെ ശ്രദ്ധിക്ക്ന്ന്ണ്ട് പിന്നെ എന്താണ് അവടെ വെറ്തെ വീട്ടിലിരിക്കുമ്പ എന്തേലും ഹോബീസോ എന്തെലും ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഇണ്ടോ എന്തേലും കാര്യത്തില്
അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാ ഒന്നും ചെയ്യാറില്ല പിന്നെ കൊർച്ച് വീട്ടില് കൊർച്ച് ചെടികള്ണ്ട് അപ്പോ ചെടി കളെ നോക്കാ ആ നോക്കല് അവര്ക്ക് വെള്ളഴിച്ചു കൊടുക്കല് അങ്ങനെക്കെ ചെറിയ ചെയ് ചെറ്തായിട്ട് ചെയ്യാറ്ണ്ട് അല്ലാതെ ഹോബീസ് ഒന്നുയില്ല
ഓഹ് വീട്ടില് ആഹ് ഇവിടെയും വീട്ടില് ഒരുപാട് - ചെടിയും കാര്യങ്ങളൊക്കെ ഒണ്ട് പക്ഷെ ഞാനൊന്നും അതില് ഇടപെടാറില്ല ആ മോമും ഡാഡുവാ എല്ലാം നോക്ക്‌വ വെള്ളഴിക്കുന്നത് വെക്കുന്നത് ചട്ടി മാറ്റുന്നത് പുതിയ ചട്ടി വെക്കുന്നുന്നത്
ആണല്ലേ ഞാനും കാര്യമായിട്ടൊന്നും നോക്ക- നോക്കാറില്ല വീട്ടില് ഉമ്മ തന്നെയാണ് നോക്കാറ് പിന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിക്ക് - ചെറുതായിട്ട് വെള്ളൊഴിച്ച് കൊടുക്കലും - ആ വളം ഇട്ട് കൊടുക്കല് അതൊക്കെ ഉണ്ട്
ആഹ് അത് ഇവിടെ ഇങ്ങനെ ഒരു ഡ്യൂട്ടി പോലെ എടുത്തേക്കുവാണ് വെള്ളം ഒഴിക്കുന്ന- എപ്പോഴും വാപ്പ തന്നെയിരിക്കും പിന്നെ അതിനകത്ത് എന്തേലും- ലോ മറ്റെന്തേലും പുഴോ കാര്യങ്ങളൊക്കെ- ണ്ടെങ്കി കത്രിക വെച്ച്ട്ട് കളയുന്ന ഉമ്മായിരിക്കും പിന്നെ പെസ്റ്റിസൈഡും ഇൻസെക്ട്- ലൂസ് ആയിട്ട് ഒരുപാട് ഒക്കെ ഒരുപാട് എടയ്ക്കെക്കെ ചെയ്യും ഭയങ്കര മെയ്ന്റേനിങ്ങ്ക്കേയാണ് ഇവിടെ അതാണ് ഇവിടെ ഇള്ള ഏറ്റവും വല്ലിയ ഒരു - ഹോബീന്ന് പറയാം
വേറെ എന്തെക്കെയാ വെറുതെ ഇരിക്കുമ്പോ എന്തൊക്കെയാ ചെയ്യാറ്
മെയിനായ്ട്ട് ഇങ്ങനെ ഫോണില് നോക്കാ ഈ ഷോപ്പ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടാണ് അപ്പൊ- ചുമ്മാ ഇരിക്കാണെങ്കില് ഏതെങ്കിലും ആപ്പ് കേറി ഇങ്ങനെ ഡ്രസ്സ് നോക്കാ ചെരുപ്പൊക്കെ നോക്കാ ഇത് രരണ്ടും ആണ് മെയിനായ്ട്ട് നോക്കാ എന്തേലും ഓഫറിലൊക്കെ ഇണ്ടെങ്കില് പ്രോഡക്റ്റ് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ നോക്കാ ഇങ്ങളെന്താ ചെയ്യാ
ആഹ് പിന്നെ പെരുന്നാളായിട്ട് എവിടേലും പോയിര്ന്നോ ട്രിപ്പ്
പെരുന്നാളായിട്ട് അങ്ങനെ എവിടേയും പോയില്ല ആഹ് നമ്മള് വീട്ടി തന്നെ ആയിരുന്നു ഇതില് ഫുഡ് നെയ്ച്ചോറ് ഏഹ് ബീഫ് കറി ചിക്കൻ ഫ്രൈ സലാഡ് അച്ചാറ് പപ്പടം പ്പടം പരിപ്പ് കയറി ഞങ്ങള് ഇവിടെ പരിപ്പ് കറി കൂട്ടാറ് ഇണ്ട് ഇങ്ങള് കൂട്ടാറുണ്ടോ
നമ്മള്- പരിപ്പ്കറി കൂട്ടാറുണ്ട് പക്ഷേ നെയ്ച്ചോറ് അങ്ങനെ- നെയ്യ് ചോറ് ഒക്കെ ഇണ്ടാക്കുമ്പോ അങ്ങനെ വെക്കാറില്ല കൂട്തല് നമ്മള് സാധാ- സാധാ ചോറിനാണ് പരിപ്പ്കറി ഇണ്ടാക്കാറ്
ആഹ് ഇവടെ മെയ്നായിട്ട് ഈ നെയ്ച്ചോറ് ബീഫ് കറി പരിപ്പ് കറി ഇപ്പൊ ഞങ്ങൾടെ ഇവിട്ത്തെ ഒരു കോംബോയാണ് ഞങ്ങള് ഇത് തന്നെയാണ് എപ്പഴും ഇണ്ടാക്കാറ് ഇല്ലെങ്കി ബിരിയാണി വെയ്ക്കും ക്കും പിന്നെ ബിരിയാണി വെക്കുമ്പോ ഉം ഉമ്മ ആയിരിക്കും ബിരിയാണി- വെക്കാ ഉമ്മാക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലെങ്കില്- അപ്പൊ നെയ്ച്ചോറിന്ന് ഇതുപോലെ ബീഫ്കറി ഇങ്ങോട്ട് മാറ്റും എടക്ക് ബിരിയാണി ഇണ്ടാക്കുമ്പോ ഫ്ലോപ്പാവാറ്ണ്ട് പിന്നെ നല്ല ഒരു പെരുന്നാൾ ദിവസായോണ്ട് ഫ്ലേപ്പാവണ്ടാന്ന് വിചാര്ച്ച്ട്ട് നെ നെയ്ചോറും ബീഫ്കറിയ
ആഹ്
ഉം എന്നാലും നല്ല കുക്കൊക്കെആള് പിന്നെ ഞാനും സഹായിക്കും ഇങ്ങനെ സലാഡ് അച്ചാറ് പപ്പടൊക്കെ ഇണ്ടാക്കാൻ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇണ്ടാക്കാൻ റൈസൊക്കെ കുക്കെയ്ത് നോക്കാൻ പിന്നെ അരിഞ്ഞൊക്കെ കൊട്
ആഹ്
വെല്ലോം വേടിച്ചോ
എങ്ങനെ
അല്ല പെരുന്നാളായിട്ട് ഡെസ്സൊക്കെ വേട്ച്ചോന്ന്
ഇല്ല ഇപ്രാവശ്യം ഡ്രെസ്സൊന്നും വാങ്ങാന്ള്ള ഒരു ടൈമ് കിട്ടീല ഒന്നാമത് ഞാൻ ഐനെ കുർച്ച് ആലോയ്ച്ചീല പിന്നെ ചെറിയ വർക്കൊക്കെ ഇണ്ടായതോണ്ട് ആ ഒര് അതീല് പെട്ടുപോയി അപ്പോ പെരുന്നാൾൻ്റെ തലേ ദിവസം രാത്രിയാണ് ഞാന് വീട്ട്ലെത്ത്ന്നെ പിന്നെ ഷോപ്പ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല
ആഹ് ഞാനും അങ്ങനെ ഡ്രെസ്സ് ഒന്നും പൊതുവേ മേടിച്ചില്ല കാരണം കഴിഞ്ഞ പെരുന്നാളിന് രണ്ട് ജോടി കിട്ടിണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ മേടിച്ചില്ല വലിയ പെരുന്നാളിനെ മേടിച്ചില്ല
ഓ
പിന്നെ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണ്
ഫ്യൂച്ചർ പ്ലാൻസ് ആയിട്ട് അങ്ങനെ ഒന്നുല്ല പക്ഷെ എന്തെങ്കിലും ഒരു ബിസിനസ്സ് ചെയ്യണന്ന് നല്ല ആഗ്രഹുണ്ട്
ഉം മ്മ് എന്തേലും നോക്കുന്നുണ്ടോ അതില്
ആഹ് അതിന് ആദ്യം നമുക്ക് കൊറച്ച് പൈസ വേണല്ലോ അപ്പൊ ആ പൈസ ഉണ്ടാ ക്കാനുള്ള ഒരുതിലാണ് അപ്പ അതിന അതിന് വേണ്ടി ട്ട ആദ്യം കുറെ ഏതെ എന്തെങ്കലും ജോലി ചെയ്തിട്ട് കുറച്ച് ഏർണിങ്സ് ഉണ്ടാക്കണല്ലോ
ഉം ഉമ്
തിന്റെ ഒരു ഇതിലാണ്
ഉം
നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്
ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്തേലും ജോലിക്ക് നോക്കും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ബിസിനസ് പ്ലൻ അതിന് വേണ്ടി ഇറങ്ങാൻ റെഡിയായിട്ടൊക്കെ ഇരിക്കാണ്
ആഹ്
ഉം എന്തായാലും ശെരി ഇപ്പോ രാത്രി ഒക്കെ ആയലോ ഉറങ്ങാൻ സമയായല്ലോ പിന്നെ ഒരിക്കലൊക്കെ വിളിക്കാം സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കാം
ഓ വിളിക്കാം
ഓക്കെ ശെരിയന്നാ
ബൈ